ഹലോ
ഹലോ
ആഹ് കേക്ക്ണ്ടോ
ആഹ് ഇണ്ടല്ലോ
ആഹ് എന്തൊക്കാണ് വിശേഷം
നല്ല വിശേഷം അവിടുത്തെ വിശേഷങ്ങളോ
ആഹ് ഇന്ന് രാവിലെ തൊടങ്ങിയ മയേന്നെ
ആഹ് ഫുഡക്കെ കയിച്ചാ
ആഹ് ഫുഡോക്കെ കഴിച്ച് ഹലോ കേൾക്കുന്നില്ലേ
അഹ് റേഞ്ച് പ്രോബ്ലണ്ട്ന്ന് തോന്ന്ണ്
ആഹ് മഴ ആയിട്ടാവും ചെലപ്പോ ആഹ്
ആഹ് ആഹ് ഇണ്ടല്ലോ
ആഹ് ഇന്നെന്തസ്പെഷ്യല് വെള്ളിയാഴ്ച ല്ലേ
സ്പെഷ്യല് ബിരിയാണി വെള്ളിയാഴ്ച ആവുമ്പോ അങ്ങനെ തന്നെല്ലേ അവിടോ
ആഹ് ഇവിടെ ബീഫും തേങ്ങച്ചോറും
ഉം
ഉം ഇവിടെ സാധാ വെള്ളിയാഴ്ച അതു ന്നെആവും ബീഫും തേങ്ങാച്ചോറ് അല്ലെങ്കിൽ ബീഫും നെയച്ചോറ്
ഈ തേങ്ങാ ചോറ്ന്ന് വെച്ചാല്
തേങ്ങാച്ചോറ്ന്ന് വെച്ചാല് എന്താ പറയാ ഞങ്ങള് എങ്ങനെയൊക്കെ പറയാ ആ അരിയും തേങ്ങയും ഉലുവ ചെറിയൊള്ളി കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു ചോറാണ് അവിടെ വെക്കലില്ലേ
ഉം ഇല്ല്യ ഞാൻ ആദ്യയിട്ടാ കേൾക്കണതന്നെ
അതെയാ നമ്മക്ക് വെച്ചോക്കോ നല്ല ടേസ്റ്റ് യൂട്യൂബില് ഒന്ന് സെർച്ച് ചെയ്താ മതി
ആഹ്
ചെലര് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെക്കും ചെലര് ഇന്റെ വീട്ടിലൊക്കെ മഞ്ഞളില്ലാതെ വെക്കാ ഇവിടൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കും നേ അപ്പൊ നേർച്ച നേർച്ചൊക്കെ കെട്ടു നേർച്ചൊക്കെ ഇണ്ടാവറുണ്ടോ അവിടൊക്കെ
ആഹ് ഇണ്ടാവല്ണ്ട്
ആഹ്
ഇതെവിടെ സ്ഥലം
ഞങ്ങളിവിടെ മലപ്പുറം
മലപ്പുറത്ത്
ആഹ് മലപ്പുറത്ത് പെരിന്തൽമണ്ണ നിങ്ങളെവിടെയാണ്
ഞമ്മള് ആനങ്ങാടി കടലുണ്ടി മലപ്പുറം
ആ മലപ്പൊറം തന്നെ അല്ലേ അപ്പൊ അവിടെ തേങ്ങാച്ചോറില്ലേ
ആഹ് ഞാനിതുവരെ കേട്ടിട്ടില്ല ആദ്യായിട്ടാണ് കേട്ടെ
ആഹ് അതലേ ആഹ് ന്ന ഒരീസംഞ് ട്രൈ ചെയ്തോ നല്ല ടെസ്റ്റാണ്
ഇൻഷാള്ള
ഉം
എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ
ആഹ് അതെല്ലേ ആഹ് ആഹ്
ഇയാളതോ മക്കൾണ്ടോ
ആഹ് സ്കൂളിൽ പോയിറ്റ്ണ്ട് മോള് ബാലവാടി പോയിറ്റ്ണ്ട് ഉം പിന്നെ എന്തൊക്കെയാണ് അവിടുത്തെ ടോട്ടലി വിശേഷങ്ങളൊക്കെ നാട്ടിലും വീട്ടിലൊക്കെ? എന്തേലും വ ജോലി ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും
ഇല്ല ഇല്ല്യാ.
ആഹ് അപ്പയെ ഇല്ല എത്രയി കല്ലിയാണം കഴിഞ്ഞിട്ട്?
ഒരു ആറു മാസായിട്ടൊള്ളു.
അതെ ഇപ്പോ ലൈനുള്ളു അപ്പൊ എന്തെങ്കിലും നോക്കിക്കോട്ടോ. വെറുതെ കളയണ്ട നമ്മള് ഒക്കെ അങ്ങ പഠിക്ക്യാൻ പോണില്ലേ?
പോണം.
ആഹ് എന്തെങ്കിലൊക്കൊരു കോഴ്സ് നോക്കിക്കോ ഇഞ്ഞിയിപ്പോ നമുക്ക് പോയി പഠിക്ക അല്ലെങ്കി ഓൺലൈനായിട്ടെങ്കിലും നോക്കിക്കോ.
അല്ല ഞാനിവിടെ എന്താ പറഞ്ഞു പ്ലസ് ടു കയിഞ്ഞിട്ട് ടി ടി സി ഇല്ലേ?
ആഹ് ആഹ് ആഹ്
ആഹ് അത് പഠിച്ച് സർട്ടിഫിക്കറ്റെല്ലാ കിട്ടിയതാ എവിടേ കേറിയാ മതി.
എന്റെ ഇതുപോലെ ഡി കല്ല്യാണം കഴിഞ്ഞപ്പോ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറായിരുന്നു. ഇപ്പെട്ടുവർഷായി കല്ല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഇന്നോട് അന്നിങ്ങനെ കോൾ ജ്ജ് കോ നടക്കൂല തിലേയ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലേയ്. ഇപ്പളാണ് അതനിക് വേ മനസ്സിലാവണേ. ഓൺലൈനായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു ട്ടോ ഒരു മൂന്നാല് വർഷം ഞാന് ഓൺലൈനായിട്ട് ഇപ്പോ വർക്ക് ചെയ്തിരുന്നു.
അതേത് വർക്ക്?
ഏ ഞാന് നവാബിൻ കെട്ടി നവാബിൻ
ഇല്ല്യാ.
ആ അത് കോഴിക്കോടുള്ള ഒരു കമ്പനിയാണ് നമ്മളീ ഓൺലൈൻ കോസുകള്ളൊക്കെ ഇണ്ടാവില്ലേ?
ഉം
ആഹ് അപ്പൊ അതിലിങ്ങനെ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട് പിന്നെ അത് ഒരു കോഴ്സിന്റെ മേനേജറായിട്ട് വർക്ക് ചെയ്യാരുന്നു ഞാന്
അപ്പൊ പിന്നെ പിന്നെ മോളയതോണ്ട് ചെറിയ മോളുണ്ടായപ്പോ പിന്നെ ഇൻക്കത് വല്ലാതെ പറ്റില്ല കാരണം അമ്മക്ക് ഓൺലൈനല്ലേ അപ്പൊ നമ്മളെല്ലാ സമയത്തും ഇങ്ങനെ ഇണ്ടായിരിക്കണം എഹ് അപ്പോ നമ്മള് മീ റ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഒരാഴ്ചയില് മാസത്തില് രണ്ട് തവണ കോയ്ക്കോട് പോണം പ്പ ങ്ങനെ ചെറിയ കു റ്റതോണ്ട് ഇൻക് ബുദ്ധിമുട്ടായതോണ്ട് ഞാൻ റിസൈൻ ചെയ്തേ
ന് ശമ്പള കൈട്ടിനോ
ആഹ് ശമ്പളൊക്കെ കിട്ടിന്നാ ഉം ശമ്പളൊന്നും കൊഴപ്പമില്ലെ നമ്മടെ വീട്ടിലിരിക്കല്ലേ അത് ഞാൻ ഞാനാ ആദ്യം ഞാൻ കയറുന്ന ഞമ്മള് കോഴ്സൊക്കെ അഡ്മിഷൻ ഇണ്ടാക്കുവല്ലോ പ്രൊമോട്ട് ചെയ്യുവല്ലോ നമ്മള് ഓരോരുത്തരും കൂടെ അഡ്മിഷൻ എടുപ്പിക്കുവല്ലോ ആഹ് അത് അതായിട്ടാണ് ഞാൻ ഫസ്റ്റ് കാര്യത് അപ്പൊ നമ്മള് ഇങ്ങ് അഡ്മിഷനനുസരിച്ചിട്ട് അപ്പൊ ഒരു മാസം എനിക്ക് മൂവായിരം രണ്ടായിരം അങ്ങനൊക്കെ കിട്ടീന്ന് അഡ്മിഷൻ എടുപ്പിക്കുമ്പോളേ
ഉം
പക്ഷെ ഞാനത് ഒരു മാസം ഞാനാ വർക്ക് ചെയ്തുള്ളൂ അപ്പൊ തന്നെ എനിക്ക് പ്രൊമോഷൻ അല് ആഹ് കിട്ടിയപ്പൊ ഞാനതിന്റെ ഹെഡ് ആയി ഹെഡ് ആയപ്പോ നമുക്ക് നമ്മള ഗ്രൂപ്പിന്ന് വരുന്നതിനനുസരിച്ച് എനിക്ക് പന്ത്രണ്ടായിരംക്കൊ മാസം കി പിന്ന
ഉം
ഉം പിന്നെ എന്നാ വെച്ചീനാ ഞാൻ കൊ അന്നാ കൊറോണ സമയം അയതുകൊണ്ട് നല്ല അഡ്മിഷനുകൾ വന്നിരുന്നു അപ്പ പിന്നെ എവിടെ നോ ക്കിയാലും കോഴ്സുകളല്ലേ ഓൺലൈൻ കോഴ്സ് അല്ലേ ഇപ്പൊക്കെ അന്നൊക്കാന്ന് പറഞ്ഞാ ആ ഭാവില് അങ്ങനെയൊക്കെ മാത്രേ ഉണ്ടായിരുന്നുള്ളൂ തോന്നണു അല്ലാതെ വേറൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അഡ്മിഷനൊക്കെ ഇങ്ങനെ കുറവാവാൻ തുടങ്ങിയപ്പോ ഞാനതില് മാനേജറായിട്ട് അങ്ങനെ കിട്ടി
ഉം
മാനേജർായിട്ട ഇങ്ങനെ ഇതാ അതിന്റെ ഒരു കോഴ്സ് ചെയ്യണ്ടണ്ട് അപ്പോ അത് ചെയ്യാനായിട്ട് അങ്ങെ മാനേജറായി അതാമ്പോ അയ്യായിരമൊക്കെ ഫിക്സഡ് സാലറി ആക്കറ എന്തായാലും അയ്യായിരം എന്തായാലും നമുക്ക് കിട്ടും അങ്ങനെ ചെയ്യാം അണോ മറ്റേത് ഞമ്മള മറ്റ് നല്ല പേയ്മെന്റ് കിട്ടും അഡ്മിഷൻ കുറവായ എന്തും കുറയും ചെയ്യും
അത് പല സ്ഥലത്തും ഇങ്ങനെ കോഴ്‌സകൾ വന്നിട്ടാവും
ആഹ് അതങ്ങനെ വന്ന പി പറ്റ ഇപ്പൊ ഇപ്പ എപ്പ എവിടെ നോക്കിയാലും ആന് ഓൺലൈൻ കോഴ്
ഉം
ഞാന് വന്ന സമയത്തൊന്നങ്ങനെ ഞാന് ഫസ്റ്റ് ഞാൻ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ആദ്യായിട്ട് കയറീതാ അന്നൊന്നും അങ്ങെ വല്ലാതണ്ടായിരുന്നില്ലേ
ഉം
ഉം ഉം ഇപ്പൊ പിന്നെ മോളായിട്ട് ഞാൻ ഒന്ന നടന്നിട്ടില്ലേ ഇനിപ്പോ വേറെ എന്തെങ്കിലൊക്കെ നോക്കണം ചാൻസ് ഒക്കെണ്ട് ട്ടോ പോയാലും പക്ഷെ ആ ആ അല്ല് ഇപ്പോന്നോടിങ്ങനെ മാനേജറായിട്ട് അവര് ചെല്ലാനെ പറ്റും പക്ഷെ അത്പ്പോ നി നടക്കൂല കാരണം ഭയങ്കര പ്ര ആണ് ഇനിയത് നമ്മള് കേക്കാൻ വലിയ പേരാണെന്നനുള്ളി മേനജർ പക്ഷെ നല്ല ഒടുക്കമല പണ്ണിയാണേ ഉം അവരെ ഒരു കോഴ്സിന്റെ കാര്യം പുൾ നമുക്കും തരിായിരിക്കേ
ഉം ഇപ്പോൊ ഈ ഇതില് ചേർന്നിട്ട് എന്തേലും കിട്ടീണോ
ഉം വേറെന്തൊക്കെ ഹലോ വേറെന്താ
വേറെ ഒന്നുല്ല്യാ
ആഹ പിന്നെ എന്താ ഹസ്ബൻറ് ഇപ്പോ എവിടെയാണ്
ഹസ്ബൻറ് ഒക്കെ നാട്ടിലുണ്ട് ഇയാള ഹസ്ബൻഡോ
സൗദിയിലാണ് നാട്ടിൽ എന്ത് ചെയ്യണ്
നാട്ടില് കടൽപ്പണിയാ ഷിഷർമമാൻ
കടലിലെ ആ എനക്ക് ഭയങ്കര ഇഷ്ട. ഉം ഞാനിനയി ഓരോ വീഡിയോസ് ഉണ്ടാവുല്ലോ. അങ്ങനെ കടലിന്റെഒക്കെ അടുത്താണോ വീട്.
ആഹ്
ആഹ കണ്ട ഭയങ്കര
അവ്ടെ മീനൊക്കെ കിട്ടും.
ആഹ് ആഹ് വിടെ.
ആഹ.
മീൻ നമ്മഎന്നും ഡെയിലി നമുക്ക് വ വണ്ടിക്കാര് വരും ഇവിടെങ്ങനെ. മീൻ വണ്ടിൽമീൻ വണ്ടിക്കാരിങ്ങനെ.
ഐസിട്ട മീനല്ലേ ഫ്രഷ് കിട്ടില്ല..
ഇല്ല ഫ്രഷ് ണ്ടാവൂല ഐസ്ട്ട മീൻ ആവും.
ഉം...
ഉം. ഇവിടെ അടുത്ത് ഇങ്ങനെ കടൽ ഇതൊന്നും ഇല്ലല്ലോ ഞങ്ങക്ക് അവിടെ പോയ. ഇവിടെ ഒക്കെ അടുത്ത് പൊന്നാനിന്നെഅവിടുക്ക് ഇവിടുന്നൊരു പത്തമ്പത് കിലോമീറ്ററൊക്കെ ഉണ്ട്. ഉണ്ടാവും പൊന്നാനിക്ക്. അമ്പതൊന്നും പോരാവില്ല ആഹാ എഴുപത് എമ്പത് കിലോമീ റൊക്കെ ഉണ്ടാവും പൊന്നാനി. പിന്നെ കോഴിക്കോട് ബീച്ചാനുള്ളതേ ഞങ്ങളിന്ന് ബീച്ചോകെ ബീച്ചൊകാണാൻ പോവാണെങ്കിൽ അധികം പൊന്നാനി അല്ലെങ്കി കോഴിക്കോടാ വെരാറ്
ഉം
പൊന്നാനീ കർമ റോഡ് ആ ഭാഗത്താ
ആഹ് അങ്ങനെരോന്നു അറിനിട്ടിലല്ലേ, നമ്മക്ക് അവിട്ത്തെ ഇതുകളൊന്നും അങ്ങനെ അറിയൂല ഉം ഉം ഉം
ഉം
പിന്നെ ഈ ടി ടി സി ഒക്കെ ചെയ്യ്ണോട് ത്ത്ന്നന്നെ ഇപ്പോ ഈ എന്ത ഓൺലൈൻ ആയിട്ടന്നെകൊറേ, കോഴ്സ്സാലേ ഈ ആറു മാസ എക്കൗണ്ടിങ് കോഴ്സാളൊക്കെ ണ്ടല്ലോ. ടി ടി സി ക്കൊക്കെ ചെൽപങ്കി
ഓരോന്ന് നോക്കാണങ്കി
സ്കോ, അ മോണ്ടിസോറിക്കൊക്കെസ്കോപ്പ്കൊറയും
ആ പല സ്ഥൽത്തും ചെറിയ ചെറിയ സ്കൂള് വന്നതോണ്ട് കൊർച്ച് സാധ്യതണ്ട്.
ആഹ് ആഹ് അല്ല ഇപ്പ ഫുൾ. പിന്നെ മെയിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പ്പൊ ഈ ഇന്റർവെല്ല് ന്നൊക്കെ കേ ട്ട്ക്ക്ണോ? ഇന്റർ വെല്ല് ഓൺലൈൻ അക്കാഡമി
ഇല്ല്യാ
ആഹ് അങ്ങനെ ഇന്റർവെല്ല് പർഞ്ഞ ഒരു ഇതുണ്ട്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർന്നുള്ള ഒരുതില് നടത്ത്ണ സ്ഥാപനാണ്
ഉം
ഉ.. അപ്പൊ അങ്ങനെയൊക്കെള്ളീല് നമുക്ക് നമ്മള് അവരിന്ന്ന്നെ പഠിക്കാണെങ്കി നമുക്ക് ഓര് അവിട്തന്നെ ജോലി ഒക്കെ ആക്കി തരും. നമുക്ക് ഇങ്ങനെ ഒരു മണിക്കൂർന് ഇത്ര പേയ്മെന്റ്ന്നല്ലിലാക്കാരം. എനിക്കൊന്നും ഇങ്ങനെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല ആ